ഹലോ ഹലോ കേൾക്ക ആഹ് അസ്സലാമു അലൈകും
വാ അലൈക്കും ഉസലാം
കേൾക്കണ് ണ്ടൊ
ആ കേൾക്കുന്നുണ്ട്
എന്തൊക്കെയാണ് ഭക്ഷണം ഒക്കെ കഴിച്ചോ?
ആ ഇല്ലേ ഭക്ഷണം കുട്ടികള് മദ്രസ് പോയതാണ് ഓല് വരാൻ കാത്തിക്ക.
ആഹ് എപ്പളാ വര അപ്പൊ
ഒമ്പത് മണി എട്ടേ മുക്കാലിനാ മദ്രസ് വിട്അ ഇബ്ടെത്തുമ്പം ഒമ്പതേ കാലൊക്ക ആവും
ആഹ് ആഹ് ആഹ്
ങ്ങളെ കുട്ടികള് മദ്രസ്ക്കൊന്നും പോണില്ലേ?
ഇല്ല രാത്രി മദ്രസ് ഇല്ല
ഏ പകലെക്കാരല്ലേ ഒക്കെ ആഹ് ഇബടെ രാ ത്രി യാണ് പകല് പക പകല് ഒന്ന് മുതല് ഒമ്പതും പത്തും പ്ലസ് റ്റ് വരെ സുബൈക്ക് ഒന്ന് മുതൽ നാല് വരെ രാവ്ലെ അഞ്ചും ആറും ഏഴും എട്ടും രാ ത്രി.
ആഹ് ഇവ്ടെ രാത്രി ഉണ്ടായിന്ന് ഇപ്പം പിന്നെ എട്ടാ ഒമ്പതാം ക്ലാസ് മുതൽ രാത്രി ഇല്ല ഇതന്നെ ഒന്ന് മുതൽ നാല് വരെ രാവിലെ ഏഴ് മണി തൊട്ട് ഒമ്പണിവരെ ട്ക്കും. പിന്നെ അഞ്ച് ആറ് ഏഴ് രാത്രി എട്ക്കും എ ട്ടും രാത്രി എട്ക്കും ഒമ്പത് പത് ത് പ്ലസ് വണ്ണ് പ്ലസ്റ്റു സുബൈക്ക് ആറ് മണിക്ക്ട്ക്കും
ആഹ്
ഉം ഈ രാത്രി ക്ലാസ് അല്ലെങ്കിലും ഒഴിവാക്കുന്ന ഒഴിവാക്കാവൂലെ നന്നാവ ഞാൻ എ
ആഹ് അങ്ങനെ തന്നെയാണ് നന്നാവ അതല്ലേ കുട്ടിആക്ക് വരാനൊക്കെ ബുദ്ധിമു ട്ടന്നെയാണ്
നല്ല ബുദ്ധിമുട്ടാണ് സ്കൂള്ള് പോകും പോലെ അല്ലല്ലോ സ്കൂളില് പിന്നെ ബസ്സില് അങ്ങനെയൊക്കെയാണ് ഇത് ഈ തൊടി കൂടൊക്കെ പോരുമ്പളെ
ആ ആ ആ അയ്നെല്ലത് റോട്ടുമെക്കൂടെന്നെയാണ് പറഞ്ഞിട്ട് കാര്യല്ല കുട്ട്യാള്ല്ലെങ്കിലേ ഈ ക കെതിയേടെന്നെയാണ്
ആ ഇൻക്കയിന് കഴിഞ്ഞ പ്രാവശ്യക്കെൻക്ക് പേടിയേയ്നി റോട്ടില് പോര്നെങ്കി ഒരുപാട് ഇങ്ങനെ പോരണം അപ്പൊ ഓല് എളുപ്പ വഴി ഓക്കും ഈ തെങ്ങും തോട്ടം ഇതോക്കെ ഇല്ല അങ്ങനെ അയിക്കൂടെ അങ്ങനെ ഇട്ട് പോരും അന്നൊക്കെ ഭയങ്കര പേടിയേയ്ന്ന് ഇൻക്ക് ഇങ്ങനട്ട് ന്നോട് എല്ലാരും പറയണ്ട് കുടുംബ നിങ്ങൾ ഒക്കെ ചെന്നാ പറയും നിങ്ങളെ അവിടെ തന്നെ ഉള്ളൂ രാത്രി മദ്രസെ ഞങ്ങടെ ഇവിടെ എല്ലാടത്തും ഒഴിവാക്കിയല്ലോ ഒരുവിധം- ഒഴിവാക്കണൂ സുബയ്ക്കും പിന്നെ അതിന് ശേഷവാക്കി ക്കിം
ആ അങ്ങനെ തന്നെ ആ അ ഉള്ളോട്ട് കൂടി ഒന്നും മാറ്റിയിട്ടില്ല
ആഹ് പിന്നോട്യങ്ങള് എന്താ മീറ്റിങ്ങൊക്കെ പോവോ അങ്ങന ജനറൽ ബോഡി അങ്ങനെ മീറ്റിംഗ് ഒക്കെ പറഞ്ഞാൽ മതി എന്തലും അങ്ങനെ മകളെയൊന്നും രാത്രി പറഞ്ഞേക്കാൻ പറ്റൂ എന്ന പറഞ്ഞാൽ മതി അപ്പൊ അ മാറും വെറും രണ്ടു മൂന്ന് ക്ലാസ്സിനായി രാത്രി വെക്കല്ലേ
ആഹത് ശരിയാണ് പിന്നെ എന്താെന്നോ ഈ രാവിലെ എടുക്കാൻ ഈ പ്ലസ് ടു വരെ ഒന്നും പ്ലസ് ടു വരെ എന്നാൽ തന്നെ ഓല ആറ് മണി ആറേകാലിന് വെച്ചതിപ്പ ആറ് മണിക്ക് എന്നും പോയാലും മീറ്റിങ്ങിന് പോയാ പറയണേ ആറ് മണിക്ക് തുടങ്ങണ ക്ലാസ്സിന് ആറര ആയാലും കുട്ടികള് വരണെ ല്ല എന്തര്
അതന്നെ ഇവിടെ അവിടെ ഇവിടെ അത തന്നെ പറഞ്ഞു ഇപ്പ ഇവിടെ അടുത്ത് ഞങ്ങക്കൊരു മീറ്റിംഗങ് വെച്ച് അന്ന് എന്നും മെസ്സേജ് അയക്കും ഏഴേ പത്ത ആയും രാവില കത്ത് ഏഴ് മണിന്റെ കേട്ടോ സുബൈൻറ അല്ല പറഞ്ഞ ഏഴേ പത്ത ആയാലും പിന്നെ ക്ലാസ്സിൽ കയറ്റിട്ട് കാര്യല്ല പിന്നെ പിന്നെ ഈയോ എന്താ പറയാ പറയാ കേട്ടഴത്തോക്ക ഏഴെ പത്താകുമ്പോ തുടങ്ങും ഒന്നാ ക്ലാസ്സിന്റത് ഒന്നാം ക്ലാസ് അങ്ങെനെ തൊടങ്ങും നിങ്ങളോട് എത്ര പ്രാവശ്യം പറയണം ഏഴേ പത്തിന്റെ മുന്നേ വിടണം വിടണം എന്നൊക്കെ പറ ഇപ്പം എന്നിട്ട് ഉസ്താദ എന്താട്ടും ഏഴ് പത്ത് കഴിഞ്ഞതിന് ശേഷം വന്നലെ ഗ്രൂപ്പ് രണ്ട് വിടും ഓലെ പേര് എല്ലാരും കാണല്ലേ അപ്പൊ ഈ പറഞ്ഞേക്ക കൊരു മടി വ ണ്ടല്ലോ അപ്പോ ഉസ്താദ് പറയപ്പ ഈ മീറ്റിംഗ് കഴിഞ്ഞതിന്റെ ശേഷാണ് അതൊന്ന് റെഡി ആയത് ഇപ്പോ എല്ലാരും കണ്ടരു അതായപ്പോല്ലാർക്കും ഒന്ന് നേരത്തെ ണീ
ആ ഇവിടെ ഏ ഏ എ കാലിന് തുടങ്ങുംതന്നെ ഏയെ പത്ത് ഏ നീച്ച കിട്ടണ്ടേ ആറേ കാലിന് തുടങ്ങും ഈ ഒ ഒന്നാം ക്ലാ രണ്ടാം ക്ലാസ്സില് കുട്ടിണ്ട് ഓനെ വിളിച്ചലോ നീച്ചൂലങ്ങട്ട് നമുക്ക് ചായം കടി ഇണ്ടാവ മണ
ഉം ഞാനങ്ങനെ തന്നെ ഞാൻ എന്താ കാട്ടന്നോ ഒരപ്പ സുബൈ പള്ളയി പോയി വരും അഞ്ചരാമ്പേത്തേന് പള്ളിയി പോയി വരും അ അപ്പ ഞാൻന്താട്ട ആ പള്ളി പോയി സമത്ത് എന്തായാലും ചായ ഉണ്ടാക്കണം അപ്പൊ ഞാന് കടിക്കില്ലത് ഒന്നുകിര വെക്കണതാെങ്കിൽ അരച്ചും വെക്കോം അല്ലെങ്കില് ചപ്പാത്തി അങ്ങനെൊക്കെണെങ്കിൽ വാട്ടി വെക്കോട്ടോ ക്കെ ആണങ്കി പൊടി വാട്ടി വെക്കും എന്നിട്ടത് ചൂടാറുമ്പോ അത് അങ്ങനെ ഉണ്ടാക്കണം കൊറച്ചൊന്ന് ഓക്ക് മദ്രസ്കില് പോകാല്ലോ മാത്രല്ലന്ന ആക്കപ്പം ഒര് നാല് കടി ആ തിന്നൂല എന്നിട്ടും ഞാൻ എന്താട്ടോ ഒന്നാം ക്ലാസില ചെർത് അ എന്നിട്ട് ഞാൻ ഒരേടുത്ത് പോയി നീക്കൂലാന്ന് ഇൻക്കും അറിയ അടെ ഞാനും എന്താട്ടും പോയാണ്ട് എടുത്തിങ്ങിട് കൊൺട്രും എന്നട്ട്‌വെഹെ വെക്കലെവിടെ കുളിമുറി അവടെവെക്കും ഒരു തലക്കൂടെ റെഡിയാവും അല്ലാതെ. ഇവര് നീച്ചി ഇണ്ടായി പോകുമ്പോ
ഇതിനെക്കെ ഇടുത്ത് കുളിമുറിലെ ഇതിനൊക്കെ ഇടുത്ത് കുളിമുറിയിൽ കൊണ്ട വെച്ചാൽ എന്തെയ്ക്കാരുംന്നോ അപ്പൊ പിന്നെ ഒന്നും കൂടി ഈറിയും കായാലും അവിടെ തന്നെ പോയി കടക്കല്ആ കറക്കിൽ ഉരണ്ടുകാണ്ട് ആ ബെഡ്ഷീറ്റ് കൊണ്ട് വരെ തോർത്തി ഓൻഉറങ്ങു പിന്നെ ഈറും കൊയ് ന്താല നല്ല സോപ്പി ട്ട് അങ്ങനെ വിളിച്ച് വിളിച്ച് പിന്നെ പിന്നെ അവസാനം പറയും മുക്കാല് ആയെക്കണ് എന്നൊക്കെ പറഞ്ഞക്കാണ്ട് ഒപ്പം ലോന ഒരുങ്ങിയിക്കണ അങ്ങനെ എങ്ങനെയാറണ്ട് അങ്ങനങ്ങ് ആയആയാണ്
അതെന്നെ ഞാൻ പറ ഞ്ഞെ ആ സമയം ആ ഒരു സമയം ഞമ്മക് ഒര് പണിടുക്കണ്ട ഓല് മദ്രസ് പോണ വരെ ഓലെ പിന്നാലെ
ഒലെ പിന്നാലെ നടക്കണം പിന്നെ കഴിഞ്ഞ സ്കൂൾക്ക് എട്ടരക്ക് ചോറും.
ആഹ് ഇപ്പ ഈ ഒരു ഒരു ഒഴിവുണ്ടാവില്ല സത്യം പറയാ ഇങ്ങനെ ജീവിതം ഇങ്ങനെട് കഴിയാണ് ഇങ്ങള്സ്കൂൾ ക് പോവാ ഞങ്ങള് സ്കൂൾ വിട്ട് വര്യ അങ്ങനെ അങ്ങനെ പോകണ്ട് ഇന്നാലും പിന്നെ സ്കൂൾട്ട് സ്കൂൾക്ക് പോയി കഴിഞ്ഞാ ഞമ്മള പണികളും ഞാനാണെങ്കിൽ ഇപ്പോൾ ഒരു വർക്ക് പഠിക്കാൻ പോകണ്ട്. ഓലെ കൂടെ ഞാനും പെടെ യാണ് ഞാൻ പറയില്ല ഞങ്ങളെ കൂടെ ഞാനും പെടയാണ് ഏതിലും ശനി ഞായറും ഇനിക്കൂല്ലേ ക്ലാസ് അതുകൊണ്ട് ഞാൻ കഴിച്ച ഓൽക്കൂല്ല അല്ലെങ്കിൽ ഓലെ ഇവിടെ ഇട്ടും പോവാൻ വയ കൊണ്ടുപോവാൻ വയ്യാർന്നമതിയാവും.
ആഹ് അത് ശരിയാണ്
പിന്നെ മഴയും. കൂടിയായാലേ പറയും വേണ്ട
വീട്ടീന്ന് കൊറേ പോവാണ്ടാവോ ജോലിക്ക്ല്ലേ
ജോലി ഇല്ല വർക്ക് പഠിക്ക് ണൊള്ളൂ എംബ്രോയ്ഡറി വർക്ക് ഫാഷൻ ഡിസൈനിന്റെ ഉം ആ ഞാന് വ ടീവിട്ട പോവാഞ്ഞോ സ്കൂട്ടി കൊണ്ട് പോവും പോവാനൊക്കെ ഉണ്ട് ഇനിക്ക് മൂന്നാള്. അ
ഏ വല്യാത് മോനേക്കാറല്ലേ ആ
അവിടെ
ഇവിടെ ഇവിടെ നാല് കുട്ടികള് വലുത മോളാണ് മൂന്നാംകുട്ടികള ആണ അടിയില്
ആഹ പിന്നപ്പൊ മഴയൊന്നുംല്ലല്ലോ
ഇന്നോ ഇന്ന് രാവിലെ ആഹ് ഇന്ന് രാവിലെ അങ്ങനെ ഉച്ച വരെ മഴ ഉച്ചക്ക് ശേഷം പിന്നെ മഴ പെയ്തിട്ട് തന്നെയല്ല
ഏ ഇവിടെ എങ്ങനെയല്ല ഇവിടെ രാവിലെ ഒരു ഒമ്പതേ മുക്കാല ഒക്കെ ആവുമ്പോ നാട്ട പ്തു പിന്നെ അതൊരു പത്തരക്കാവുമ്പോത്ത അങ്ങനെ പിന്നല്ല പിന്നെല്ല വെയിലും അത് തന്നെയള്ളു പിന്നെ അത് തീരയല്ലേ അപ്പ അല്ലെങ്കിൽ ഒരു മഴ അവിടെൊക്കെ കുറേ തീരെ മഴ കിട്ടില്ല ആ ഫസ്റ്റ് ട്ടി നല്ലത
ഉം ഇന്നെ
ഉം ഇന്നലെ അതേപോലെ ഇന്നലെ അതേപോലെ ഒരു രണ്ടരക്ക് രണ്ടരക്കണ്ട് തുടങ്ങിയ അല്ലേ ഇരുട്ടായി ഇങ്ങോട്ട് വന്നിട്ട് ആദ്യിക്കനെ ഇഡിയ പോട്ടണം എന്തൊരു ഇഡിയാണോ
ഏ അങ്ങനത്തന്ന ഇവിടെ വന്നിട്ടന്നല്ല
ഭയങ്കര ഇടിയട്ട് പൊട്ടി ഇടി പൊട്ടിയിട്ട് പിന്നെ ഉണ്ടല്ലോ മഴ കണ്ട് വരതിരു കാറ്റും കട്ട അടച്ച് പിന്നെ അവിടെയും മടി ഓരോ തുള്ളിയിട്ടാതാട്ട് പോയി
ആഹ് പിന്നെക്കട കണ്ട
ഞാനാന് കുട്ടിനെ നഴ്സറിൽന്ന് കൊണ്ടുപരല്ലോ ഞാനാ കൊണ്ടേക്കലൊക്കെ കൊണ്ടരാൻ പോവാ എനിക്ക് പേടിയൻ മൂന്ന മന്ന മണിക്കൊക്കെ മൂന്നരക്ക സീ വിടുള്ളൂ ഞൻൂന്നേ കാലിന് പോയി വണ്ടി പോകുമ്പോ തന്നെ എന്താ ഇട്ട ഇങ്ങോട്ട് കെട്ടണോന്നോ ഞാന് വിചാരിച്ചു അഥവാ നല്ലോണ പൊട്ട ടെകൾ തരംും ഓല ഒക്കണ്ടാവുമോ ടീച്ചറ ഒക്കെണ്ടാവല്ലോ ഒക്ക ഒന്ന് അമർന്നട്ട് പോരാ എവിടെ ആ മഴന്തൊക്കെ അങ്ങനെ തന്നെയാണ് പോണണ്ട് കാറ്റാണ്ട അടിച്ചാല് പിെ മഴയൊന്നുംണ്ടാവൂില്ല കാറ്റല ഇണ്ട് പോവല്ലേ
ആയെന്നെ കാറ്റും ങ്ങട് കൊണ്ടുപോവും മ-
ഉം ഞാൻ പറയാ രാത്രിയൊക്കെയാണ് ചെങ്കി കറന്റും കറന്റോക്കെ പോയി ഇപ്പ കറന്റും പോവൂല്ല ഫുട്ബോൾ അല്ലേ
ആ അതാണത് ലേ അവ്ടെണ്ടോ അങ്ങനെ ആരാണ് എയന്റെ ആൾക്കാരാ
ഇവിടെ എല്ലാ ടീമും ആ പോർച്ചുഗൽ ഇണ്ട് ഉ അല്ല ഓരോരുത്തർക്കും ഓരോതാണ് പോർച്ചുഗലാര്ണ്ട് അർജന്റ ദീനണ്ട്
ഊം ഓരോ ഓരോരുത്തർക്കും ഓരോ ടീമേക്കാരലേ
ഉം പിന്നെ ഇബടെ ഇബടെ പിന്നെ ഞങ്ങക്ക് ടി വി ഇതൊന്നും ല്ലാന്നു ഇവിടെ ഇഷ്ടുല്ല അയൊന്നും കാണലുംല്ല പിന്നെ ക്ലബ്ബിലുണ്ട് പിന്നെ ഈ എന്താ ലോകപ്പാകുമ്പോ മൂത്താപ്പന്റോട്ത്ത ടി വി ഇവ്ടെ കൊടെന്നിച്ചീനി ഇപ്രാവശ്യം കേറ്റീട്ടോന്നുല്ല കയിഞ്ഞ പ്രാവശം അങ്ങനെ കൊടെന്നേച്ചീനി ഇ പ്രാവശ്യോൽക്ക് വേണ്ട ഇതന്നെ ക്ലബ് ഞങ്ങള അടുത്തന്നെയാണ് ക്ലബ്ബില്ലത് അവിടെ പോയി കാണാന്നുള്ള രീതിയിൽ പക്ഷെ ഇവിട്ന്ന് അയച്ചിട്ടില്ല ഓന് പോകാനാകെ ഒരു വട്ടം പറഞ്ഞട്ടുള്ളൂ ഓനൊക്കൊന്നും വല്യയ താല്പര്യല്ല കാരണംന്താ വെച്ചാ പന്ത്രണ്ടര ഒരുമണി അങ്ങനൊക്ക ആവുമ്പോ ഓൽക്ക് വല്യ താല്പര്യമില്ല ഒറക്കൊക്കെ ഒഴിച്ച് പിന്നെ എന്താ പറയാ സ് - മദ്രസൊക്കെല്ലല്ലേ ഇപ്പോരു ഒമ്പതരക്ക് ഒരു കളിണ്ട് ണ്ടായിനി ആ കളിക്ക് മാത്രം പോയിട്ടുള്ളൂ
തന്നെ ഏ അതെന്നെ അങ്ങനെ ഇവിടെ പിന്നെ അങ്ങനുള്ള കളിക്ക് പോയാലും ബാപ്പ അഗ്ങ്ങനെ ഒരു പ പന്ത് കളിന്റെ ഒരാളല്ല
ഹ്‌ഹ് ഹ് ഇവിടെ അങ്ങനെ തന്നെ ഓലെപ്പാക്ക് ഇഷ്ടമാണ് അങ്ങനെയല്ല അങ്ങനെ അതായിട്ടില്ല ഇപ്പൊ ഇനി എന്താ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞു വരുമ്പോത്ത്നെന്നെ ഓരേന്നെ നല്ലോം ക്ഷീണിക്കും ഒമ്പതരാവും വരാന് ഓരങ്ങനെ പോവുന്നില്ല മക്കൾക്ക് ഇഷ്‌ റ്റ കാണണംന്ന് പറിയുമ്പോ അപ്പം മാത്രം ഓലെന്നെ അയച്ചു അതിനൊരു രു കളിക്ക് അയച്ച് പിന്നെ ഓലോട് അതേ പറഞ്ഞ ത ഈ ഒരു കളിക്ക് അയക്കാംന്ന് പിറ്റേന്ന് സ്കൂളില്ലേനി അതുകൊണ്ട അയച്ചതാ അതേപോലെ ശനി അടുത്ത നാളെ ശനിയല്ലേ അതേപോലെ ശനിയാഴ്ച ഞാൻ വിട്ടരണ്ട് അത് ഒമ്പതരന്റെ കളി പന്ത്രണ്ട് മണിക്ക് ഒരണിക്ക്ല്ലേനൊന്നും വിടൂലാറിയല
ആ അ തന്നെയാണ് കളിക്കൊക്കെ ഇവിടെ പെൺകുട്ടിയാള്‌ വരെ ഗ്രൗണ്ട്ക്ക് പോവ്ണ്ടലെ
തന്നെ അയിന് ഇപ്പയ്ന് അങ്ങനെയല്ലേ ആണൂല്യ പെണ്ണുല്ല ഇപ്പൊ ഒക്കെ ഒരുപ്പോ ഉം ഞാൻ പറയാ എ എന്താലേ ഇപ്പത്തത് ആണേതാ പെണ്ണേതാ തിരിച്ചറിയാൻ പറ്റാത്തൊരു കാലം
ആ അങ്ങൻത്തെ ഒരു കാലമായി ക്ക്ണ് ഇപ്പൊ ഞമ്മളൊക്കെ ആ കാലം പറഞ്ഞാല് ഒര് പേടിയും ബേജാറും
ഇപ്പ അങ്ങനത്തെല്ല അപ്പൊ ഈ പേടി എന്താന്നറീല്ല പിന്നെ അതെ പ്പോലെ മടി എന്താന്നില്ല ആരെ മുന്നിക്കണ്ട് പറയല്ലോലേ മുണ്ടാതക്ക്ണ പരിപാടി പെൺകുട്ടി കുട്ടോളെ സംബന്ധിച്ചിത്തോം ഞാൻ പറി ണത്. ആങ്കുട്ട്യേൾ തര പെൺ കുട്ട്യോള് എന്ത് ആരോടും തൊർ ന്നാണ്ട് സംസാരിക്കും. ക്കല്ലോ ഞമ്മളൊ ഞ്ഞ നമുക്കരുമ്പാട് ഉ ഇപ്പൊ കണ്ടില്ല കല്യാണം ചോദിച്ചാല് ഉമ്മാനോട് വാപ്പനോട് വെറുതെ ചോദിച്ച ക്ക് കല്ല്യാണം മോളെ കല്ല്യാണം ന്താക്കൊന്ന് ഓരന്താ ഓരന്താ പറയാ മൊ മോളോട് ചോയ്ക്കട്ടട്ടോ റ്യ അങ്ങനത്തതാ.
ഓല ഉറ
ആന്ന് പ്പൊര് കാണാ സ്കൂളിട്ട് വരുമ്പോ പറയും ക്ലാസ് കഴഞ്ഞ് വന്നാപറയും പറവ ങ്ങിക്കൊന്ന് കാണാൻ വരുന്നുണ്ട്. അപ്പളാ അറിണ. ഇത് മക്കളോട് ചോയിക്കാ അപ്പോല് ആ ഓല് ഇപ്പ വേണ്ട പറ്ഞ്ഞാ വേണ്ട ഇപ്പൊ ന് മക്കക്കെന് കല്യാണമാണെന്നില്ല ജോലിയൊക്കെ ആയി ഓല്ക്ക്
ഓൾക്ക് ആങ്ങള് നിങ്ങ അങ്ങനെ നടക്കണ കണ്ടില്ല ഇങ്ങളെ പോലെ ഞങ്ങളും ആവണോ ചോദി അതണല്ല ഞാ ആ ഓൽതായിട്ട്ള്ള ലോകാണ് ഓലല്ലാ ഓല്പറിം പി ഇപ്പത്തെ കുട്ടൾക്കെ പറയാനാണ് സമ്മയിച്ച ഒരു കാമുകന കൊണ്ടരാണ് നമ്മലയിനങ്ങാട്ടയ്ക്ക
ഉം ഞ ങ്ങൾക്ക് വിളിക്കട്ടോ ഒരു കോള് വര്ന്ണ്ട്